ഹലോ.
ഹലോ.
ഹലോ ആ കേൾക്കില്ലേ
ആഹ് കേക്കണില്ലേ?
ആ ഇണ്ടയ്നു ഒക്കെണ്ട്.
ആഹ്
എന്താ ഒറങ്ങാണെപൊയ്ക്കോളും ഉറക്കം വരില്ല
ചെറിയ സൗണ്ടായിട്ടാ കേക്കണട്ടോ
സൗണ്ട് കുറവാണ് പാനെത്തി വിളിച്ചപ്പ നല്ല സൗണ്ടില് കേട്ടിനല്ലോ
ഉം എനിക്ക്േജി പറയുന്ന ശെരിക്കന് മനസ്സിലാവണില്ല
ചില സമയത്ത്
സൗണ്ട് കുറവാല്ലേ
ആ ആ ചില സമയത്ത് സൗണ്ട് കുറവചില ഇപ്പോൾ ഇപ്പോൾ അനിയത്തി വിളിച്ചിട്ട് ഒരു പ്രശ്നുംല്ലേ നി നല്ല സൗണ്ടിൽ തന്നെ കേട്ടിനി അറിയാനേ
ആഹ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലതില് ക്ളിയറിൽ കേട്ടീനി ഉ എന്താ പരിപാടി ആ അവരൊക്കെ നേരത്തെ കിലത്തെ ഉറങ്ങീണ് ഞാൻ ഒനാമത്പകലൊന്നും ഉറങ്ങാത്തതുകൊണ്ടേ
ആ ഇവിടെയും തന്നെ ഉറങ്ങീക്കണ എല്ലാരും ബുക്ക് എടുത്തിട്ടില്ല ശനി ഞായറും ബുക്ക് എടുക്കൂല
ആ അങ്ങെ തന്നെ അല്ലെങ്കിൽ തന്നെ മടിയാണ് പിന്നെ സ്കൂളുംകൂടി ഇല്ലെ പിന്നെ
അല്ലാത്ത ദിവസം പിന്നെ ഞമ്മള് കൊറച്ച നേരം അങ്ങോട്ട് ഇരിക്കണത കൊണ്ട് എടുക്കണതാണ്
ആഹ
ഓൺക്കൊക്കപ്പ പരീക്ഷ കയിഞ്ഞ
എവിടെ സ്കൂളോ
സ്കൂളിൽ ഇപ്പൾ എല്ലാവർക്കും പരീക്ഷയാണല്ലോ ഒരു ഫസ്റ്റ് ടേം ന്ന് പറഞ്ഞ കൊണ്ട്
ഇല്ല എനിക്ക് വേണ്ടില്ലല്ലോ സ്കുള്തുറന്നിട്ട് ആക പതിനഞ്ചീസല്ല ആയിട്ടുള്ളൂ ഒരു മാസം ആയിട്ടല്ലേ ഉള്ളൂ ആ
അയിന്െ എല്ലാ വിഷയത്തിലും ഓരോ പാഠങ്ങൾ കഴിഞ്ഞില്ലേ അപ്പൊ അതിന്റെ പരീക്ഷ
ആ അയിറത്ക്ക് ചപ്പോ ഡിക്റ്റേഷം എന്നൊക്കെ പറഞ്ഞ കാണ്ട് ഇങ്ങനെ ഉണ്ടാകുംന്നല്ല അതെ അത് പൈസ എടുത്തിട്ടില്ല ട്ടന്നാ ഏ അയില്ലെന്ന ആയിട്ടില്ല
കഴിഞ്ഞ തിങ്കളും ചൊവ്യും കൂടി ഉണ്ട് അപ്പളേ തീരുള്ളൂ
അത് ഇങ്ങതില് പ്രൈവറ്റ അല്ലേ
ആ അതുകൊണ്ടാണാവോ
അതുകൊണ്ടയ്കാരംമാണെങ്കിൽ
എനിക്കറിയ
വിർക്കതില്ലേ
ഏ ഓരോ പാടങ്ങള്ും കഴിഞ്ഞീന്റെ തും ഉണ്ട് അതുകൊണ്ട് ഇനിപ്പോൊ കാകൊല്ല പരീക്ഷാവുംമ്പംഅത്ര ഒര് പരംണ്ടാവൂില്ല
ആ അത് പരീക്ഷൊ ക്കാവുമ്പം നോക്കൂല്ലേ ാ അല്ലേ ഒന്നും നോക്കൂ തൽക്കൊന്ന് മറച്ച് നോുക്കും
ആ അപലെ ന്താ അറീല
ഉം ഉം
ഉം എന്തയ്നു ന്ന് സ്പെഷ്യൽ ണ്ടാ യിനോ
ഇന്ന് സ്പെഷ്യൽ ഒന്നും ല്ല ന്നൽക്ക ത്തെബീഫ്ണ്ടായി നു കുറച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോന്ന് പിന്നെ ഞാപറഞില്ലെ ന്ന്ഡോക്ടടുത്ത് പോകുള്ളതൊണ്ടേ ഉ
ആഹ ഗോതമ്പ്ച്ചീന്നുശർക്കരേം തേങ്ങേംക്കെ ട്ടുങ്ങാണ്ട് അപ്പൊ അത് മഗ്രിബിന്ശേഷം നല്ലോണം തിന്നീന് പിന്നെ ഇപ്പൊ ഓര്ചോറ്ന്നപ്പംച്ച് ചോറാണ്ടാന്ന
ഉണ്ടാവോ
ആഹ് നല്ല രസംണ്ട്
ആ എസർ അല്ല ഗോതമ്പ് അങ്ങനെ വെക്കും ഏത് ചേണം നമ്മൾ ക്ക്റേഷൻ കടേ ന്ന് വാങ്ങണ
ഇത് സൂചി ഗോതമ്പ തോന്നണ്ട്
ഏ അതാണ് ഞാ വിചാരിച്ച അതല്ല മറ്റ നമ്മൾ റേഷൻ കടേന്ന് നമ്മൾ പൊിച്ചാവാ പൊടിപ്പിക്കൽണ്ടല്ലോ
ആഹ് കിട്ടണണ്ട്. പക്ഷേ കുറച്ച്ണ്ടാവ ഒരു രണ്ട് പേരക്കെ ഉണ്ടാവുള്ളൂ. രണ്ടോ ഒന്നൊക്കെ ഉണ്ടായള്ളൂന്നുണ്ട്. ആദ്യക്കൊ കിട്ടീ ഒരു ഒരാക്കന്നെ, ആഹ് അതാ ചോദി ച്ചത്. ആഹ് പഞ്ചസാര പക്ഷെ ശർക്കര ഇട്ടത് എനിക്ക് അറിയില്ല ചിലര് ഒക്കലണ്ടോന്നണ്ട്
വെള്ളക്കാരടത് ആയത് കൊണ്ടേ അങ്ങനത്തൊന്നും തോന കിട്ടു
എൻ്റെടുത്തും
ഇവിടെ അതന്നെ, അവിടെ അതന്നെ, ഒരദൂല്ല്ലോ
ആഹ്
എന്താ ആകെ പ യൊക്കെ കിട്ടുക രണ്ടോ മൂന്നോ കിലോ. ൻ്റെ മകൻ പോകന്നില്ല എന്നിട്ട് മൂന്ന് മാസം കൂടുമ്പോ കാർഡ് ക ന്ന് കരുതി
ഏഹ് പോണമുതലാവണ്ടേര്, ആഹ് പോണത് മുതലാവേണ്ട അറിയേ
ആഹ് അതന്നെ. അയിന് അവിടെ കൊറേ പോയി നേരെ നിക്കും വേണ്ടേ, അതിനൊന്നും ഓര് ഓരിക്കാവൂലേ, ഓരിക്ക് ഫോണിൽ തോണ്ടണ്ടേ.
അതല്ലപ്പ ചാക്കേരി കിട്ടൂലേ വ്‌ര്
ഏഹ്
ചാക്കേരി കിട്ടൂലേ?
ചാക്കരിന്നും ഞങ്ങക്ക് കിട്ടൂല.
കിട്ടൂല?
ഉം ഞങ്ങളൊക്കെ പൈസ കൊടുത്ത് വാങ്ങലല്ലേ സുരേഖേം മറ്റേ നൂർജാനൊക്കെ.
ക്ക് ഇബിടുന്ന് വാങ്ങിക്ക ഈ സപ്ലൈക്കോ ഇല്ലേ മാവേലി സ്റ്റോറിൽന്ന് വാങ്ങിക്കൂടെേ?
എടത് പറയണ വെച്ച കേൾക്കണന്നല്ല
മാവേലി സ്റ്റോർന്ന് വാങ്ങിക്കൂടെന്ന്.
മാവേലിക്ക് ഞാൻ മാസത്തില് ഒരിക്ക പോകും. അപ്പോ എന്താ പറയാ, ഞാനിതൊക്കെയാ വാങ്ങക, ചെറു നെയ്ച്ചോറരി വാങ്ങും, പരു ക്രിസ്കോക്ക് ഞാൻ എന്നും നെയ്ച്ചോറ് ചോറാവണ്ടേ?
ആഹ്
അപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുത്തതാണ്ട് കുക്കറില് വേഗം വെക്കും. അ പട്ടാണീം സോയാബീനും ക്യാരറ്റും എന്തൊക്കെയാ പച്ചക്കറിയൊക്കെ പയറല്ലാം ഉള്ളതൊക്കെ ഇട്ട് കണ്ട് ഒരു ചോറാണ് വക്കലാ
എന്നാ കൂട്ടാൻ വേണ്ടല്ലോല്ലേ? എന്നാ കൂട്ടാൻ വേണ്ടല്ലല്ലോ വേറെ?
ആഹ് കൂട്ടാൻ പിന്നെ എന്തെലൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കും ചെയ്യാം, അതാകുമ്പോൾ രസ താണ് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടെ ഇട്ടി കാണ്ട് അങ്ങനെരു ഫ്രൈഡ് റൈസിൻ്റെ മാരി അങ്ങോട്ട് വെച്ച്
ഏഹ് സോയാബീന് ഇജ്ജൊന്നൂടി പറഞ്ഞേ.
അതെ ഞമ്മള് സാധാ നെയ്ച്ചോറ് വെക്കണ മാരിയന്നെ. ഞമ്മള് സോയാബീൻ വെള്ളത്തി ത്തിരിടുലേ, അത് പൊരിച്ച കാണ്ട് വേണങ്കി ക്ക് ചേർക്ക, അതേമാതിരി ക്യാരറ്റ് ഇടാ, പച്ചപ്പട്ടാണികടല ഇടാ
ആഹ്
ചോറ്റോലല്യേ
ആഹ്
നിനക്ക്റിയില്ലേ?
അതെനിക്കറിയാം നല്ല സ്മെല്ലാണ്, ഇടണ അതല്ലേ?
ആഹ് ആഹ് അതന്നെ, അങ്ങനത്തൊക്കെ ഇടുക
ഉം
ട്ടക്കാണ്ട് ചോറണ് വെക്കുക, സോയാബീ അങ്ങനെ ട്ടാലും കൊയപ്പല്ല ഇനി പൊരിച്ചിട്ടാലും കൊയപ്പല്ല്യ, അപ്പൊ കുട്ടികൾ അത് പറ്റും എന്നാലും അത് സ്കൂളൊക്കെ എത്തുമ്പോഴക്ക് തണുത്ത് നേരത്തെ പാത്ര പാത്രത്തിലാക്കണത് ചൂടാറാത്ത പാത്രക്കെ ഞാൻ വാങ്ങീന് പക്ഷെ അയിലും അവിടെ എത്തുമ്പോയെക്ക് ചൂടാറോലോ ആഹ്
പക്ഷെ അത് ചൂടൊക്കൊ ആറുണ് ണ്ട്
ആഹ് അതൊന്നും ഇപ്പൊ പിന്നെ ഒരിക്കയ്ന് വല്യ ബാഗിൽ റബ്ബേ എന്നാൽ തന്നെ എത്രങ്ങാനും കട്ടി കനണ്ടാവും ബേഗറിയോ സ്കൂള്ത്തതും മദ്രസത്ത ത്തതും ഖുറ്ആനും ചോറും, എന്റെ മൂന്നാമത്തിനൊക്കെ കഴിഞ്ഞ ഒരു
ചെറിയവനന്ന്
ചെറുതിന് കിറ്റ്ണ്ട് മൂന്നാമത്തതിന് അത് കിറ്റൊന്നും കൊണ്ടൊകില്ല അയ്‌ന് മടി ആ എന്നിട്ട് നോക്കിയാ റോ കഴിഞ്ഞുറിയൊക്കെന്ന് പറഞ്ഞാൽ ആകെ മൂന്നാല് ബുക്ക് അത് വേണെങ്കിൽ കൊണ്ടയാലും മതി കൊണ്ടോയി ല്ലേ പ്രശ്നോല്ല ഹ ഹ ഹ ഹ ഇതങ്ങനെയല്ല ഇത് ബാഗ് നട്ട് ചോറും കൊണ്ടോണ്ടല്ലോ ചോറ അവിന്ന് കിട്ടൂ ഇതങ്ങട്ട് ബാഗ് വലിയ ഉണ്ടപ്പെട്ടിയാ ആവും എന്നിട്ട് ഞാന് ഗേറ്റ് വരെ ഞാൻ പിടിച്ചലാ
ഏഹ്
അല്ലെങ്കിൽ ഏഹ്
മുന്ന് കൂടെ ബസ് വരേക്കൂല്ലേ
ആഹ് മുന്ന് കൂടെ വരും ഞങ്ങളാ ഗേറ്റിന്റെ അവിടെ വര ബസ്സ്
ആഹ് ആഹ് ആഹ്
ഉം എന്നാലും കൊറച്ചര് അഞ്ചു മിനിറ്റ് അങ്ങട്ട് നടക്കണ്ടേ
ആഹ് ആഹ്
മ്പത് ഏഴേ മുക്കാല് പറയുമ്പോ കൃത്യ സമയത്ത് അവിടെ ബസ് എത് ചെജ്ജും അങ്ങട്ടും ഇങ്ങട്ടും നിക്കൂല
ഒമ്പത് മണിക്കൊ
ഓര് ക്ക് ഒമ്പതര മുതല് ആഹ് രണ്ടര വരെ സ്കൂളാ
ഏഹ്
ഏഹ് പിന്നെ രണ്ടര മുതൽ നാലര വരെ മദ്രസ
മദ്രസ് ഏഹ്
ഉം അങ്ങനെയാണ്
അങ്ങനെയാണല്ലേ ഇവിടൊന്നും അങ്ങനെയല്ലതോ വലിയ മറ്റു പോയി ആദ്യത്തെ സ്കൂളിലേ മദ്രസിന് എ സ്കൂളിൻ്റെ ടൈമിന്റെ ഇഡെയില് ഉണ്ടാവില്ലേ ഓരോ പിരീഡിൽ മദ്രസിൻ്റെ തും അല്ലാതെ ഒക്കെ ഒരുമിച്ച് അങ്ങനെയല്ല ഇടെക്കൂടെ ഒരേ ക്ലാസ്സില് ആ അങ്ങനെയാണ്
അപ്പൊ ഈ സ്കൂള്ത്തെ മദ്രസൊക്കെ വേണ്ടേ കൊണ്ടാക പിന്നെ ഖുറാനും ഉണ്ടാവും. പിന്നെ അതോല്ല ഇംഗ്ലീഷിന് ഒരു ഗ്രൂപ്പ് മലയാളത്തിനൊരു ഗ്രൂപ്പ്‌ മദ്രസ
അത് പറയണ്ട
ആ മദ്രസിന് ഒരു ഗ്രൂപ്പ് എന്നിട്ട് അയ്ല് ഓരോ ദിവസം ത്തതും വായിച്ചു ഓതിം വിടെയും വേണം
ഉം അത് ഇവിടെ ഉണ്ട് ഇപ്പോ ഓരോ ഗ്രൂപ്പുണ്ട് ഓരോ വിഷയത്തിന് ഓരോ ഗ്രൂപ്പുണ്ട്.
ആ ഗ്രൂപ്പ് ഉണ്ട് അത് വായിക്കാനായിട്ടൊരു ഗ്രൂപ്പാണേ
അതുണ്ട് ഇത് ഇംഗ്ലീഷ് ആണെങ്കി ഇംഗ്ലീഷ്
ആ ആ ന്നിട്ട് അയ്ല് വായിച്ച് വിട ന്നിട്ട് വായിച്ചോരെ നമ്പർ ലിസ്റ്റ് ഇടും.
ലിസ്റ്റ് ഒന്നു അയ്ല് വായിച്ചാലും വിടണം ഉം
ആ അല്ലേ ഞാൻ ഞാൻ പറയാ ഇപ്പൊക്കെ പഠിച്ചണം എന്നുള്ളവർക്കൊക്കെ പഠിക്കാനുള്ള എല്ലാതും ഉണ്ടല്ലോ യൂട്യൂബ് അങ്ങട്ട് തുറന്നാ ന്തെല്ലാം ക്ലാസുകളാണ്.
ഏ പല വിതണ്ട് ട്യൂഷനൊന്നും ആവശ്യല്ലാറിയേ
ഏ
ല്ലെ ട്യൂഷനൊന്നും ആവശ്യംല്ല അറിയ. ട്യൂഷന്റെഒന്നേ ആവശ്യല്ല ഉം ഉം
ഞാഞ്ഞിപ്പോ വരൊന്നും ട്യൂഷനൊന്നും വിടൂല ഞ്ഞി ആരിം ഞാൻ ട്യൂഷ ഷനൊന്നുംവിടൂല ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ് കാണ സി എം വി എം ന്നൊക്കെ ങ്ങനെ ഇന്നെ ഓരോരുത്തര് വിൾച്ചും എജു പോട്ട്ന്നും സി എം വി എംമ്മ് ന്ന
ഉം ഒക്കണ്ട്
എന്താ പറയാ ഇതെ ട്യൂഷൻ വേണോയ്ച്ച്കാൺടെയ്.
ആ ആ അത് ഇക്കൊക്കെ വിൾച്ചല്
കുട്ടിയേൾക്കെയ്ന് അങ്ങനെ ഒരു അവർക്ക് കൊറേ അന്റെ മക്കള് ഗെയിമൾച്ചലില്യ?
ഏ അയ്ന്റത് വല്ലാതെ കിട്ടൂലേയ്. ഇന്റെ പരിധി ണ്ടാവും കൊടുക്കണേയ് ന്റെ പണി കഴിഞാല് ഞാന്പന്റെ ഫോൺ കൊട്ക്കൊന്നുല്യ ചെൽപ്പോ പിന്നെ നിസ്ക്കര്ച്ചുമ്പോട് അങ്ങനെ കൊടുക്കും അല്ലാത്ത സമയത്തൊക്കെ നമ്മളടുത്തല്ലേക്കാരം എന്തേലൊക്കെ ആവ്സ്യംണ്ടാവുല്ലോ പണിയേള് കഴിഞ്ഞാല്.
ആഹ് ആഹ്
ത്തും അപ്പൊ അധികന്റെ ടുത്ത്ന്നെക്കാരം ന്നാലും അയ്ന്റെ എടെകൂടെ ഒരു അരമണിക്കൂർ വല്യോൻക്കൊട്ക്കും രാവിലെ കൊടുക്കും സ്കൂൾ ക്കോണീന്റെ മുമ്പ്
ആഹ് വിടെ ക്കെ റബ്ബേ ഫോണന്നെ ഞാന് ഒരാള് ലാപ്ടോപ്പ്മ്മ ഒരാള് ടി വില് ഒരാള് ഇൻ്റെ ഫോണ് ഒരാള് മ്മാൻ്റെ ഫോണ് പിന്നെ ചെറു വലുതിന് പിന്നെ ഓന്റെ ഫോണ് ണ്ടല്ലോ അത് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ങ്ങനെ
കണ്ടാലും പിന്നെ പോരാത്ത രോരുത്തേക്ക് പിന്നെ
പിന്നെ ടിവില് ടിവില് കാണെണ് ന്നുണ്ടെങ്കി ഓര്ക്ക് എന്താണ് പിന്നെ ന്റെ ചെർതിന് സിനിമ പറ്റൂല.
ആഹ്
ഓന് മിസ്റ്റർ ബീനോ മറ്റേ ചാർലി ചാപ്ലിയോ ഓന്റെ അണ്ണി ബണ്ണിയോ അങ്ങൻത്തൊക്കെ ഓന് പറ്റൊള്ളൂ അത് വലിയോര്ക്കും പറ്റൂല. അപ്പൊ പിന്നെ ഓം എന്താട്ട വേം ലാപ്ടോപ്പ്മ്മക്കാണ്ട് പോവും.
ആ ആ ആ ഹ അതൊന്നും വല്യോൽ ക്ക് പറ്റൂല്ല.
ആഹ് അത് വല്യോര്ക്കറ്റ്ല ഓര്ക്ക്‌ അയ്ഞ് പ്പൊ സിനിമ ഇടുകയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തര്ക്ക് ഓരോ നടന്മാർതാണെ യ്ക്കാരം ഇഷ്ടം.
ആഹ് ആഹ്
ആ അപ്പ പിന്നെ അയ്നും പിന്നെ ഒത്തു തീർപ്പാക്കണം അയിന്റെ റബ്ബ് ബേ എന്തിരു ഘട്ട കാലണറി
പിന്നെ എന്താന്നാ എന്ന ആയിക്കോട്ടെ പിന്നെ വിളിച്ചന്നാല് ന്നാ പിന്നെ വിളിക്കാറി
ആയിക്കോട്ടന്ന.
ആ ന്നാ ശരി.